ഹലോ ഹലോ
ആഹ് കേൾക്ക്ല്ലേ ആഹ് കേൾക്ക്ണ്ട്
എന്തൊക്കെണ്ട്
എന്താ നല്ലെത്.
ഉം ഫുഡൊകഴിച്ചോ
ഓ ഫുഡ് കഴിച്ചു.
ഉം ഉം ആഹ് ഞങ്ങളഴിച്ചു. നേരത്തെ കഴിക്കും. പിന്നെന്തെ ഫുഡ് ഇന്ന് സ്പെഷ്യലായിട്ട് എന്തേലും ഉണ്ടായിന്യാെ.
സ്പെഷ്യലായിട്ട് ശർക്കര ചോറ്ണ്ടായിനി.
ശർക്കരച്ചോറോ ഏഹ് എഹ് അത് എങ്ങനെ ഇങ്ങള്ണ്ടാക്കല് ഇങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെ ഇണ്ടാക്കല്.
ഞങ്ങള് എന്താ നമ്മള് സാധാ തേങ്ങാച്ചോറ് വെക്കുമ്പോലെ.
ഉം മോഡലാണല്ലോ ഇണ്ടാക്കല്
ആഹ് ആഹ് ആഹ് ഞങ്ങള് സാ നമ്മള് തേങ്ങാ ചോറെക്കുമ്പോലെ വെച്ചക്കാണ്ട് അയ്ക്ക് ശർക്കര ഇട്ട്ക്കാണ്ട് അങ്ങനെ ഇണ്ടാക്കല് ആയിക്ക ആയികഴിക്ക
ഏഹ്
ഉം
എങ്ങട്ട് എസ്സ് ക്കെ ഇങ്ങനെ?
ടേസ്റ്റ് ഇണ്ട് എല്ലാർക്കും പറ്റോന്ന് മധുരയോണ്ടേ. എല്ലാർക്കും പറ്റല് ഇണ്ടാവൂല. ചെലോൽക്ക് ടേസ്റ്റ്ണ്ട്. ങ്ങലെ നാട്ടിലും ണ്ടാവൂല ഇണ്ടാവല്ലേ.
ആ ഇണ്ട് ഇണ്ട് പക്ഷെ അതങ്ങനെണ്ടാക്കലൊന്നൂല്ല എപ്ലെങ്കിലൊക്കെ ഇങ്ങനെ ചെലപ്പോ കുട്ടികള് പറയുമ്പോക്കെങ്ങനെണ്ടാക്കും. എപ്പ്ളെലോക്കെ ഇതില് ണ്ടാക്കലൊള്ളൂ എപ്പളൊന്നും ണ്ടാക്കലില്ല.
ആ
പിന്നെന്താ എന്താ സ്കൂളൊക്കെ തൊറക്കാനായിലെ. വെക്കേഷനൊക്കെ കഴിഞ്ഞു ഉം ഉം വെക്കേഷന് എവിടേലും പോയിനോ? ആ ആ അതന്നെ വെക്കേഷന് എവിടെ പോയിനോ
വെക്കേഷനില് നമ്മള് കുടുംബക്കാരെ വിട് അങ്ങനൊക്കെ പോയി. വീട്ടിലൊക്കെ പോയി ടൂ അങ്ങനെ ലോങ്ങ് യാത്രൊന്നും പോയിട്ടില്ല.
പോയിട്ടില്ലേ ഏ ഞങ്ങള് അങ്ങനെ പോയിട്ടില്ല ങ്ങങ്ങള് പിന്ന അങ്ങനെ പോവലൊന്നുല്ല എപ്പ്ളേങ്കിലൊക്കെ ഒന്നിങ്ങനെ ചെറുതായിട്ടൊക്കെങ്ങനെ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന തിലൊക്കെ പോകലൊള്ളൂ
ആ ആ ആ
ക്ക് ഓയ്‌വ്ണ്ടാവില്ല പിന്നെ ഒയിവിനനുസരിച്ച് എപ്പളേലൊക്കെ ഒന്ന് പോകും.
ആ
ഉം ശരി
ഉം പ്പൊ ന്ന് സ്കൂളില് എന്താ എൽ എസ് എസിന്റെ റിസൾട്ടൊക്കെ അറിഞ്ഞിലേ?
ഏ വന്നില്ല അവടെ മക്കളുണ്ടായിനോ അവർക്ക് ഉണ്ടായിനോ?
ഇവിടെ ആ താത്താരം മോൾ മോനുണ്ടേയ്നി. ഓനക്കത് കിട്ടി ഒനക്ക് ആ ആ കിട്ടി
എ ഏ അതങ്ങനെ പഠിക്കാനൊക്കെ എങ്ങനെയണാവോലെ
പഠിക്കാനൊക്കെ ഭയങ്കര ടഫാണ് പറഞ്ഞേക്കാ. ന്നാലും ഓന് കിട്ടീന് നാളെ പ്ലസ് ടുവിന്റെ റിസൾട്ട് വരല്ലേ?
ക്കെ അറി ആ ങ്ങനെ ഇത്രേ ഇതിലാന്നൊക്കെണ്ടാവുല്ലോ ല്ലേ.
ആ മാർക്ക് നാല്പത്തെട്ട് മാർക്ക് തോന്ന്ണ് കിട്ടണ്ടേത്.
ജയിക്കാനോ അതാ ഈ എൽ എസ് എസ് കിട്ടാനില്ലേ? ഏ അത് ശരി ആ എല്ലാ കുട്ടികളും വെച്ച് അയിന്ന് തെരഞ്ഞെടുക്കേണ്ടല്ലേ.
ആ കൊറെ കുട്ടേള് ഏഴുതോല്ലോ അതിന്ന് നല്ലോണ്ണം കിട്ടിയാലേ കിട്ടുള്ളൂ.
ആ ആ
ഉ നാളെപ്പെ നീ പ്ലസ്റ്റു ന്റെറിയും.
ഏ പ്ലസ്റ്റുന്റെ അറിഞ്ഞിട്ട് ആ ഇന്നല്ലേ പ്പൊ പറഞ്ഞന്ന് ആ.
പ്ലസ് റ്റു ന്റെ അറിഞ്ഞിലേ എസ്എസ് എൽ സീ അല്ലെ അറിഞ്ഞേ.
ആ എസ് സ് എൽ സീ അറിഞ്ഞു ഉം എ പ്ലസ് ടു ന്റെ അറിഞ്ഞിട്ടില്ലല്ലേ? അപ്പിന്നലെ ആരാ പറഞ്ഞു ഇന്നാ അറിയുന്നൊക്കെ ആ.
ആ പ്ലസ്റ്റുൻ്റെ അറിഞ്ഞിട്ടില്ല ഇഞ്ഞി നാളെ അറിയുന്ന് തോന്നും നാളെ ഇരുപത്തിയാറാംതി യാ തോന്ന്ണ്
ഏ ങ്ങള കുടുംബത്തിലരെങ്കിലും ഉണ്ടോ?
കുടുംബത്തിന് ത താത്താരെ മോ മോൻണ്ട്.
ഇണ്ട്ല്ലേ.
ആ അവിടെരെണ്ടോ?
ഇവടാരൂല്ല അയിന് കുട്ടികള് ഒരാള് എട്ടാം ക്ലാസ്സില്. ഒരാള് മൂന്നില് ഒരാള് ഇപ്രാശ്യം ചേർത്തിട്ടുള്ളൂ.
ആ
ങ്ങളെ കുട്ടേളൊക്കെ.
ഇന്റെത് ഒന്ന് യു കെ ജി ഒന്ന് ഇഞ്ഞി നാല്ക്ക്.
ആഹ് ആഹ് ങ്ങനെ പഠിക്കാനൊക്കെ എങ്ങനെ
കൊഴപ്പൊന്നുല്ല അങ്ങനെ
അ ആ ആഹ് ശരി പിന്നെ സ്കൂളിക്ക്ള്ള സാനങ്ങളൊക്കെ വാങ്ങി ക്കൊ വാങ്ങ്ച്ചൊ
ആഹ് സാധനങ്ങളൊക്കെ വാങ്ങി ഇനിപ്പോ രണ്ടു ദിവസം കൂടിയല്ലുള്ളൂ പിന്നെ പെരുന്നാളു ആയില്ലേ ഡ്രസ്സ് എടുക്കലും അ ആഹ് നോട്ട് പുസ്തൊക്കെ വാങ്ങി ഡ്രസ്സെടുക്കലും നോട്ട് പുസ്തകം വാങ്ങി അവിടെക്കൊരുങ്ങിയോ
ആഹ് യൂണിഫോമ് ഇപ്പിന്ന് വാങ്ങാൻ പോയിനി അത് കിട്ടി പുസ്തകം നോട്ട് ബുക്ക് കിട്ടീക്കണ് ഇനി ടെക്സ്റ്റ് ബുക്കുണ്ട് വാങ്ങാന് പോയിഞ്ഞിട്ടില്ല അവക്കടെ വാങ്ങി വെച്ചേക്കണ് പൊതിയാൻ നോക്കീട്ടില്ല ഉം പൊതിയണം യൂണിഫോം ഇനി ഒരാത് അട്ച്ച് അടിച്ചാൻ കൊടുത്തിട്ടുള്ളു അത് കിട്ടീട്ട് വേണം കിട്ടീട്ടില്ല
അ ആഹ് ഇവർക്ക് സ്കൂൾന്ന് റെഡിമെയ്ഡ് കിട്ടും ഇപ്രാവശ്യം മാറി ഉം യൂണിഫോം മാറീക്കണ് ഇപ്പം ഉം ഉം ടെക്സൈൽസീന്ന് വാങ്ങാൻ പറഞ്ഞെക്കാണ് രണ്ടാക്കും
അ അ ആഹ് ആഹ് ശരി പിന്നെ കാലാവസ്ഥൊക്കെ എങ്ങനെ അവിടെ മഴ ഇണ്ടായിനാ ഇന്നത്തെ
മഴ മഴ ഇണ്ടായിനു കൊറച്ചുസം മുമ്പ്ക്ക് ഇപ്പൊക്കെ നല്ല വെയിലാണ്
ഏഹ് ആഹ്
അവിടൊക്കെ മഴ
പൊതുവേ അല്ല ഇവിടെ ഇന്നൊന്നും പെയ്തട്ടില്ല ഇവിടത്തേത് രണ്ടുസായിക്കണ് എന്നാലും വെരും പക്ഷെ അതേമാതിരി പോവുട്ടോ വെയിലെറക്കൂം ചെയ്യും മറ്റേ വെയില് ഉം മഴയായാലും ഉം കുട്ടികക്കൊരു അസുഖങ്ങള് പനിയായിട്ടും ഓരോ ഇതാണല്ല വെയിലായപ്പോ നല്ല ചൂടായിനി മഴയായാലും അങ്ങനെയാണ് പറയ്യാ
ആഹ് എനിക്ക് തോന്നുന്നു സ്കൂൾ ടൈമിലൊക്കെയാണ് സാധാരണ മഴ ഇണ്ടാവല്
ആഹ് ആഹ് അതെ ആഹ് ആഹ് ആഹ് സമയത്താണ് സ്കൂളുക്കൊക്കെ വരുന്ന സമ ഉം പിന്നെ പോരാത്തെ കുട്ടിയാൾ ഒരാൾക്ക് എന്തേലൊക്കെ ഉണ്ടായാ പിന്നെ സ്‌കൂൾന്നെ പകർന്ന് വരുവല്ലോ പനിയായിട്ടും ജലദോഷൊക്കെണ്ട് കുട്ടികളെ സ്കൂളീ വെരുംമ്പളേ
ആഹ്
ഉം ഉം ഉം പിന്ന വേറെന്തൊക്കെ
വേറെ എന്തൊക്കെയാ ഫുഡ് കഴിച്ചാ നിങ്ങള്
ആഹ് ഫുഡ് കഴിച്ചു ഫുഡൊക്കെ നേരത്തെ കയിക്കും
ആഹ്
ഉം പിന്നെ കിടക്കാനാവണുള്ളൂ പിന്നെ നിങ്ങൾ ഏതാ ഫുഡ് ഇങ്ങനെ വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടാക്കുവോ
വെറൈറ്റി ആഹ് കുട്ടികളൊക്കെ എല്ലാരും ഉണ്ടകുമ്പൊക്കെ എന്തെങ്കിലൊക്കെ ഒരു വാണ പരണിതൊക്കെ ഉണ്ടാക്കും
ആഹ് കേക്ക് അങ്ങനത്തെ എല്ലാട്ടൊക്കെ ഉണ്ടാക്കകുണ്ടും
ആ കേക്ക് ഉണ്ടാകുന്നുണ്ട് മുട്ട ഒക്കെ ഉപയോഗിച്ചണ്ട് റവി മുട്ട ഒക്കെ ഉപയോഗിച്ചണ്ട് സ്കൂൾ വിട്ട് വന്നാ പിന്നെ സ്നാക്സ് മകൾക്ക് വേണല്ലോ
ആഹ് ആഹ് ആഹ്
അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കും എണ്ണക്കടികളോ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കും
പുറത്തുനിന്ന് ഓർഡർ ചെയ്യോ
പുറത്തുന്ന് ചെല ടൈമിലൊക്കെ ചെലപ്പോക്കെ എന്നിപ്പ പുറത്ത് ത്ത് ഭക്ഷണം ആവുമ്പോളേ
ആഹ് ആഹ് ശെരി ആണ്
ശരിയല്ലല്ലോ അപ്പൊ പിന്നെ ചെപ്പോഴൊക്കെ ചെിലപ്പോ വീട്ടിൽന്ന് ഉണ്ടാക്കി കൊടുക്കും മക്കൾ പോയിട്ട് വരുമ്പോ തേനൊക്കെ
ആഹ് ആഹ്
പിന്നെ പുറത്ത് പോയ പിന്നെ പുറത്ത ഭക്ഷണം ആക്കയും ചെയ്യും
പിന്നെ ചോറ ഐറ്റംസൊക്കെ റൈസിന്റെ കറിയൊക്കെ ഉണ്ടാകുവോ ഓവൻ ഉണ്ടാകുവോ
ആ ചോറ് ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കണണ്ട് ചിക്കന് മന്തി
നിങ്ങളോടൊക്കെ എങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്ന
ഞങ്ങള് ചിക്കനും റൈസ ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ടാക്കല
സെപ്പറേറ്റ് ആ ഒരുമിച്ച് അങ്ങനെ കേട്ടക്കണ
ആഹ് ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് ചിക്കൻ ഒക്കെ ഒന്ന് ചൂടാക്കികണ്ട് ഒന്ന് മസാല കൂട്ടൽ ആണ് ഉള്ളിയും തക്കാളിയും അങ്ങനൊക്കെ ഇട്ട് കണ്ട് ആഹ് ഒന്ന് ആഹ് ഒക്ക കണ്ട പിന്നെ അരി വേവിച്ചണ്ട് പാക വെവിൻ ആയിട്ട് ഊട്ടിക്കണ്ടി സെപ്പറേറ്റ് ആക്കിയണ്ട് ആക്കലാണ്
ഉം അല്ല നമ്മള് യൂട്യൂബിൽ പല ഐറ്റംസ് കാണലുണ്ടല്ലോ തിളപ്പിച്ച് ഊറ്റാതെ അങ്ങനെ വെള്ളം വറ്റിച്ച കണ്ട് ഒകെ ചെയ്യുമല്ലോ അങ്ങനെയാവുമ്പോ നമക്ക് എന്തി കേട തിളപ്പിച്ചിരുമക്ക് വീടൊക്കെ കേടു വരുമല്ലോ പറയും
ആഹ് അതാണ് ചെലവറ്റലം അങ്ങനെ നമ്മൾ നെയ്ച്ചോറാക്കി വെച്ച കണ്ടി അങ്ങനെുണ്ടല്ലോ ആഹ് ആഹ്
ഉം ഉം
യൂട്യൂബില് യൂട്യൂബില് പലയ മോഡലുണ്ട്
ആഹ് ആഹ് ഐറ്റംസ് നമുക്ക് ഏത് അറിയാത്ത നമ്മുക്ക് അതിൽ നോക്കി ഉണ്ടാക്കാല്ലോ
ആഹ് അതെ
ഉ ഉം ഉം ഉം
നിങ്ങള അവിടെ അങ്ങനെ ഒന്നിച്ച് വയ്ക്കലോ അതോ സെപ്പറേറ്റോ
ആഹ് ഞങ്ങൾ അങ്ങനെ തന്നെ സെപ്പറേറ്റ് ആക്കികൊണ്ട് ദമ്മിടി ഒന്നിച്ചിടും പക്ഷെ ചോറും
ആഹ്
ത്ത ഇറച്ചൊക്കെ രണ്ടും വേറിട്ടണ്ട തന്നെയ അത് മസാ- ഉള്ളീം തക്കാ ളൊക്കെ ഇതൊക്കെയാണ്ട് മസാല കൂട്ടിയിട്ട് അങ്ങനെ തന്നെ ശരി നമ്മക്കു കൊല്ല ഒന്നുംങ്ങട്ട് ആ വി വേവിച്ച അങ്ങനൊന്നും ചെയ്യലില്ല അങ്ങനെ ആവുമ്പോ ടേസ്റ്റ് കിട്ടില്ലലോ എന്താ വെച്ചാല് എണ്ണേല് വാട്ടിയെടുക്കുമ്പോളേ അത് വേറെ രസമാണലോ
ആഹ് ആഹ് ആഹ്
ഉം അങ്ങനെ ചെയ്യാലേ
നിങ്ങൾന്താ അധികം ബീഫോ ചിക്കനോ ഏതാ മക്കക്ക് ഇഷ്ടം
ബട അധികം ബീഫ ഉണ്ടാക്കല് ഇബ ടെചിക്കന് വല്ലാതെ ഉം ബിരിയാണി വെക്കലില്ല ആയതിനൊണ്ട് ഇബടെ ബീഫ് കൊണ്ട് വക്കും ചിക്കൻ പൊരിച്ചൊക്കെ ചെയ്യലുള്ളൂ അവിടെ ആ മക്കൾക്ക് കൊയപ്പൊന്നും ഇല്ല അവരിക് ന്നാലും ഇവരെ ഇപ്പക്കൊക്കെ ഇഷ്ടം ബീഫാണ് പിന്നെ ബട അധികം വക്കോള്ളു ബീഫ് ആ കുമ്പോ ഓലങ്ങനെ തിന്നൂല്ല പൊരിച്ചതാണെങ്കി തിന്നുട്ടോ അപ്പൊ അത് പൊരിച്ചും ചെയ്യും ഇതിലൂടെ ഉ ഉ ഇത് വെക്കും ചെയ്യുംങ്ങനെ കാട്ടല്
ആഹ് ആ
ഉം ഉം ഉം
പിന്നെ മക്കക്ക് ബിരിയാണി നേക്കളും ഇഷ്ടം മന്തിയാണ്
ആഹ് ആഹ് പക്ഷെ ഇപ ആഹ് ശരിയാണ് അതെ മന്തി ങ്ങള് ണ്ടാക്കി വക്കു ലെ
ആഹ് മന്തി ഉണ്ടാക്കല്ണ്ട് ചിക്കന് കൊണ്ടാണ് മക്കക് ഇഷ്ടം ചിക്കനകുമ്പോ
ആ ഹ്ആ എന്നാലും നമ്മൾ പുറത്തുന്ന് വാങ്ങിയ ടേസ്റ്റന്നും കിട്ടൂല്ലല്ലേ നമ്മൾ ഉണ്ടാക്കിയ. ക്കല്ലേ അത് ആ കുയിലറക്കി വച്ച് ചെയ്യുമ്പോളേ അതാണ് മക്കൾക്കൊക്കെ ഇഷ്ടമുണ്ടാക്കണത്
ആ എങ്ങനെ ഉണ്ടാക്കിയാലും പുറത്ത്തെ ടേസ്റ്റ് കിട്ടൂല.
ആഹ് അതില് പല സാധനങ്ങൾ കൂട്ടല്ലോ നമ്മൾ അതിലല്ലല്ലോ ടേസ്റ്റിന് വേണ്ടിയിട്ട് പലതും ഉ കൂട്ടുല്ല അറിയ.
അവിടത്തെ മയോണയ്സ് വേറെ ടേസ്റ്റന്നെ
ആഹ് ആഹ് ആ ഹ്ഏതായാലും അങ്ങനതന്നെയ പുറത്തുനിന്ന് വാങ്ങണതേ ടേസ്റ്റ് തന്നെയാ. പക്ഷെ നമ്മള് എന്നും പുറത്തുന്ന് വാങ്ങി കഴിക്കാറിയുമ്പം ഭയങ്കര കേടുല്ലേ
ആഹ് ആഹ് ആഹ്
ഉം ഉം
പിന്നെ എന്താ ഉ ഉം എന്നാ എന്നാ ശരി
ആ ന്നായിക്കോട്ടെ.
അന്നാകട്ടെ
ഉം